എന്തൊക്കേണ്ള്ളേ
ആ ഞങ്ങള് കൊർച്ച് ബിസിനസ്സ് കാര്യങ്ങളുമായിട്ട് തിരക്കയിലായിരുന്നു
എന്തുവാണ് ബിസ്നസ്സ് എന്നോട് പറഞ്ഞില്ലല്ലേ
പെട്ടെന്ന് തട്ടി കൂട്ടിയതാടി അമ്മ ഒരു അച്ചാറിന്റെ പരിപാടി തുടങ്ങി
അച്ചാറോ
അതെ നെല്ലിക്ക നരങ്ങ മാങ്ങ മറ്റേ ബീഫ് മീൻ അങ്ങനെയുള്ള സാനങ്ങളൊക്കെ ആ എല്ലാ അച്ചാറും
എല്ലാ അച്ചാറും
ഉം ആഹ് ഉണ്ട്
എന്നിട്ട് നീ എന്തെടി എന്നോട് പറയാഞ്ഞേ
എടി അതിനുള്ള തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ആയിരുന്നു
ഓ സമയം കിട്ടി ഓഹോ ഓഹോ നിനക്ക് ഇത്രയും സമയങ്കി പോരായിരുന്ന് ഒര അഞ്ച് മിനിറ്റ് എന്നോട് സംസാരിക്കാ നിനക്ക് സമയം ഇല്ലേ
എടീ അമ്മയുടെ കൂടെ അമ്മ ഒറ്റയ്ക്ക് എങ്ങനെ ഇതിന് ലൈസൻസ് അത് വേണോടി അപ്പൊ അതൊക്കെ അപേക്ഷിച്ച് സെറ്റ് ചെയ്തു ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാ പണിയാ നമക്ക്
ഓഹ്
അതുകൊണ്ട്
ആഹ് ആഹ്
പോയി എടുക്കണം പിന്നെ ഓർഡറ് പിടിക്കേണ്ടേ വെറുതെ ഇരുന്നിട്ട് കാര്യംണ്ടോ
എന്ത് കടകളില് വല്ലോം കൊടുക്കുന്നുണ്ടോ
ഇപ്പം രണ്ടു ദിവസം കൊണ്ട് കടകളിലൊക്കെ എടുക്കുന്നുണ്ട് അതിന് നുമ്പ് ഇപ്പൊ തൊടങ്ങിയിട്ടൊരു രണ്ടാഴ്ച്ച ആയി
രണ്ടാഴ്ച്ചയായിട്ട് നിനക്ക് എന്നോട് അഞ്ചു മിനിറ്റ് പോലും പറയാൻ സമയം ഇല്ലേ കൊള്ളാടി നീ
ഞാൻ മറന്നു പോയി നിന്നോട് അമ്മ പറയണംന്ന് പറഞ്ഞു നിന്നെയും വിചാരിച്ചാ കൊറച്ച് ഓർഡറ് കിട്ടുവല്ലോ
ഓ അന്നേരം അതിനാണ് അന്നേരം അതിനാണ് അതിനാണ് ഞാനിപ്പം വിളിച്ചപ്പോ നീ പറഞ്ഞത് എന്തുവാന്നാടി നീ കൊള്ളാലോ
അ
ആഹ് എന്തായാലും നീ കൊള്ളാം നിന്നെയും കൊണ്ട് ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല കേട്ടോ
എന്റെ പൊന്നോ ഞാൻ ത്തേക്ക്ചുമ്മാ വാ വിചാരിച്ചു കൂട്ടുന്നെ
പിന്നെല്ലാതെ ഞാനെന്തോ വേണം ഞാൻ ഇതിനെ ഞാൻ പിന്നെ എന്തൊരു അർത്ഥത്തി ഞാൻ കാണണം നീ പറയണേ
സ
ആഹ് ഞാൻ ഉം എന്നാലും ചെറിയ വെഷമം എനിക്കുണ്ട്
ഉ എന്നാ നിനക്ക് ഞാൻ ഒരു കുപ്പി അച്ചാറ്ത്തന്ന് നിന്റെ വെഷമം ഞാനങ്ങ് തീർക്കാം മതിയോ
ആഹ് നീ എന്തിനെടി ദേഷ്യപ്പെടുന്നെ
പിന്നെല്ലാ ഞാൻ പറയുന്നത് മനസ്സിലാക്കത്തില്ലന്ന് വെച്ചാ എനിക്ക് നിന്നെ ഒളിച്ചിട്ട് ഇപ്പ എന്ത് കിട്ടാനാ ഞങ്ങളെന്ത് ഭയങ്കര അംബാനി ഇല്ലല്ലോ
വല്ല ലാഭം എങ്ങാണു ഒക്കെ കിട്ടി ഞാനെങ്ങാനും ചോയിച്ചാലോ
ഓ പിന്നെ ചോ ഭയങ്കരവല്ലേ
ആഹ് അപ്പൊ ഇത് മാത്രം അച്ചാറ് മാത്രേ ഒള്ളാേ എടാ
ഇപ്പം അതേ ഒള്ളൂ ഇപ്പം കടകൾലൊക്കെ പർഞ്ഞിട്ടില്ലേ അതുകൊണ്ട് കാെർച്ചൂടെ കോണ്ടിറ്റീലൊണ്ടാക്കുന്നുണ്ട് പിന്നെ ഓരോര്ത്തെരീ ഗൾഫിലൊക്കെ പോവാനായിട്ട് ഓരോര്ത്രയ്യി കൊട്ത്ത് വിടാനും മക്കള് വന്നിട്ട് പോവാനൊക്കെ ആയിട്ട് ചോയ്ക്കുന്നുണ്ട്
ഓഹ് ഈ ഇത് ഊണ് വല്ലോം ഉണ്ടോ
ഊണ് അമ്മ ചെറ്തായിട്ട് ആഹ് താെടങ്ങീട്ടുണ്ട് മറ്റേ അച്ചാറ് എപ്പഴും ഒന്നും ഇല്ലല്ലോ
അതെല്ലാം കൂടെ പറ്റൂവോടാ അമ്മയ്ക്ക്
അമ്മ ചെയ്യാന്ന് പർഞ്ഞ് താെടങ്ങിയെതാ
ഒറ്റെക്കെ ഒള്ളാേ അതോ ജോലിക്കാരേലും ഒണ്ടോ
ഇല്ല അമ്മ ഒറ്റക്കേ ഒള്ളു നമ്മ അമ്മ പറയ്ണെക്ക് ഞങ്ങക്കും അതിനകത്ത് വെക്കും
ആഹ് അത് വീട്ടിലേം കൂടെ ആവും
വീട്ടിലേക്ക് ആവും സപ്പറെയ്റ്റ് വെക്കണ്ടല്ല ഇപ്പം
പാഴ്സൽ ആന്നോ തോ വീട്ടി ഇര്ത്തിയാന്നോ
ഇല്ല പാഴ്സലാ ആരെങ്കിലും ഒക്കെ നമ്മള് ലൈസൻസെട്ത്ത്ട്ട് ര് ഗ്രൂപ്പൊക്കെ തൊടങ്ങീട്ടുണ്ട് കേട്ടോ നമ്മ്ടെ അറിയാവുന്ന കൊറെച്ച്
ഓഹ് വെബ്സയ്റ്റാെക്കെ പോലെ
വെബ്സയ്റ്റല്ല അല്ലാതെ വാട്സപ്പിലൊക്കെ നമുക്ക് അറിയാവുന്നവർ ക്ക് നമുക്കാ ഇപ്പം ഈ ജോലിക്ക്യൊക്കെ പോവുന്നവർക്ക് സ്ഥിരം ഊണ് വേണവല്ലോ അങ്ങെനെ കൊറച്ച് പേര്
ഓഹ് ഓരോ കമ്പനികൾലൊക്കെ ആയിട്ട്
അത് ഞങ്ങൾടെ ഒരു ചേട്ടൻ എന്റെ ഒരു കസിൻ വഴി കിട്ടിയതാ അവൻ ഏതെക്കെയോ കമ്പനികൾലക്കാ പരിചയ ഉള്ളവരുണ്ട് അപ്പം നല്ല ഫുഡാെ ഞ്ഞിട്ട് അവൻ തന്നെ ഒപ്പിച്ച് തന്നതാ അപ്പം നമ്മളതെല്ലാം കൂടെം ചേർത്തൊര് ഗ്രൂപ്പുണ്ടാക്കി അപ്പൊ അതിനകത്ത് ദിവസം എത്രെണ്ണം വേണംന്നുള്ള ലിസ്റ്റിടും
ഓഹോ അല്ലാത്തവെര് എല്ലാം അറിയാവുന്നവരൊക്കെ വിളിക്കുവായിരിക്കു അല്ലേ?
ആഹ് നമ്മള് ആഹ് ആഹ് ഇത്രേം പേർക്കാണ് മെയ്നായിട്ട് എല്ലാ ദ്‌വ്സവും വേണ്ട്ന്നത്
ഓഹോ
അയ്നകത്ത് ഉള്ളവര്ക്ക് ഇന്നത് വേണംന്ന് പറയും നമ്മള് റെയ്റ്റൂടി ഇടും എല്ലാരും ഞമ്മള ഗൂഗിൾ പേ ചെയ്യും
ഓക്കെ ആര് കൊണ്ട് കൊട്ക്കൂടാ
അത് കളക്ടെയ്യും വന്ന്
ഓഹ് അവര് തന്നെ വന്നെട്ക്കും ന്നിട്ട് അത്ന്റെ പാടില്ലാ
ഇല്ല അയ്ന് പാടില്ലാ അമ്മയ്ക്ക് ഒറ്റെയ്ക്ക് കൊണ്ട് വന്ന് കൊട്ക്കാം പറ്റത്തില്ലല്ലോ ത് അമ്മ ഒറ്റെക്ക്യാണോ ആഹ് അമ്മെ ഒറ്റെക്കേള്ളൂ നമ്മക്ക്പ്പം വീട്ടിലിപ്പം നാല് പേർക്ക് ഉണ്ടാക്കുന്നതിന്റെ കൂടെ കൊർച്ചുടെ അധികം എക്സ് ട്രാ ഉണ്ടാക്ക്യാ മതിയല്ലോ
അയ്നകത്ത് എന്തെക്കെണ്ട് കറികള്
നമ്മുടെ കണക്ക് ചെലപ്പം എല്ലാ ദിവസാെന്നും ഇല്ലാ അമ്മയ്ക്ക് അമ്മയ്ക്ക്പ്പൊ ഒര് ദ്വ്സം തോന്നും ഇന്ന് കൊർച്ച് മീൻ വേണം വർത്ത മീൻ വേണം മുട്ട വേണം
രണ്ട് കൂടെ വക്കെര്തെടാ ഒര് ദ്‌വെസം മുട്ടെയാന്നേ ഒര് ദ്‌വെസം ചമ്മ
ആഹ് നോർ അത് കൂടിയൊക്കെ വെക്കാൻ നമ്ക്ക് മൊതലാവാത്തില്ലാ ഏതെങ്കിലും ഒന്ന്
അതാ ഞങ്ങള് രണ്ടൂസം മുന്നേ ആന്നെങ്കി ഒര് കടേന്ന് ഹോട്ടെലീന്നൊര് ഫുഡ് കഴ്ച്ചു ന്തിന് കൊള്ളാ ഒന്നിനും കൊള്ളത്തില്ല അത്‌നകത്ത് എന്താ തോരനോ അതും ഇത് കറികളും ഒരു പത്ത് പതിനാറെണ്ണം ഉണ്ട് പക്ഷെ ഒന്നും വായി വെച്ച് കൂട്ടാനൊക്കത്തില്ല ആഹ് സ്ഥാനത്തൊക്കെ വീട്ടിലൂണാകുമ്പോ ഒരു തോരനോ ഒരു അച്ചാറോ ഒരു മുട്ടയോ ഒയു ഒരു ചമ്മന്തി ആയാപ്പോലും നമ്മുടെ വയറ് നെറയും അമ്മമാര് ഉണ്ടാക്കി തരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ
ആഹ് പിന്നെ വീട്ടില് നമ്മള് കൊറച്ച് അച്ചാറ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആഹ് അച്ചാറൂടെ ഇതിനകത്ത് കൊടുക്കും അപ്പൊ അതിന് ഓർഡർ വരുന്നുണ്ട് ആഹ് അച്ചാർ ഇഷ്ടപ്പെട്ടിട്ടേ
ആണോ അല്ലെങ്കിൽ ഈ ഗൾഫിലോട്ടൊക്കെ പോകാൻ വേണ്ടിട്ട് ഓരോരുത്തരു മീനും
അല്ല ഈ ഇവിടെയൊക്കെ കമ്പനിയിൽ നിക്കുന്നവര് സ്വന്തവായിട്ട് വീടൊക്കെ എടുത്ത് താമസിക്കുന്നവരാ അപ്പൊ അവർക്കൊക്കെ ചോറിന്റെ കൂടെ രാത്രിയിലൊക്കെ ആഹ് കറിക്ക് കറി വേണമെങ്കില് ഈ അച്ചാറ് ഒക്കെ വാങ്ങിച്ചു വെക്കും അങ്ങനെ ഇപ്പൊ കൊറച്ച് കൊഴപ്പമില്ലാത്ത രീതിയില് അമ്മ സമ്പാദിക്കുന്നുണ്ട്
ആഹ് പോട്ടെ എന്തായാലും ഇങ്ങനൊന്നും ഇപ്പൊ വലിയൊരു വികസനം ഒരു കടെ എന്തായാലും ലൈസൻസ് ഉണ്ട് ഒരു കടയൊക്കെയെടുത്ത് അത്രയ്ക്കും ആകത്തില്ലേ ആഹ് എന്തായാലും കൊള്ളാത് ആഹ് എന്തായാലും അമ്മയോട് പറ എന്തായാലും നല്ല ഇതാന്ന്
ആഹ് ഞാനും അമ്മയെ സപ്പോർട്ട് ചെയ്തു പറ്റുന്ന സമയങ്ങളിലൊക്കെ അമ്മ ഇന്ന് വൈകിട്ട്
ഓഹോ
സപ്പോട്ടൊക്കെ ചെയ്ത് മറ്റേ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കൊടുത്ത്
ആഹ് അതേ ഉള്ള സഹായം ഒക്കെ ചെയ്തു കൊടുത്താ അമ്മയ്ക്ക് അത്രയും ആച്ച് ആവൂല്ലോ.
അമ്മേടെ കയ്യിൽ നിന്ന് കമ്മീഷനൊക്കെ കിട്ടുകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എവിടെുന്നെങ്കിലുവൊക്കെ ഓർഡർ പിടിച്ച് ത്തു കൊടുത്താ ഞാന് അതൊന്നും വാങ്ങിക്കത്തില്ല എന്നാലും എനിക്ക് അറിയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ആഹ് എന്തായാലും എനിക്കും അച്ചാറ് വേണം. ഞാൻ എന്തുവാ വേണ്ടേന്ന് വീട്ടി ചോദിച്ചിട്ട് ഞാൻ പറയാ മെസ്സേജ് ഇട്ടേ.
ആഹ് നീയും കൂടി കൊറച്ച് ഓർഡർ പിടിച്ചു തന്നാൽ ഞാൻ കമ്മീഷൻ വാങ്ങിച്ചു തരാം.
ആഹ് അതൊക്കെ ഇവിടെപ്പൊന്തായാലും അച്ചാറൊക്കെ വേടിക്കുംമ്പം അപ്പറോം ഇപ്പറുള്ള ഞങ്ങളുടെ ബന്ധുക്കളാണല്ലോ ചുറ്റും കെടക്കുന്നേ അവര്. അപ്പൊ വന്ന് തിന്ന കഴിക്കുകയൊക്കെ ചെയ്യും അന്നേരം ഇഷ്ടപ്പെടുവെല്ലോ ഏഹ് പെടുമായിരിക്കും.
അതിന് കമ്മീഷൻ ആയിട്ട് നിനക്ക് ഒരു കുപ്പി അച്ചാറ് ഫ്രീ ആയിട്ട് തരാം.
ഓഹ് ആദ്യം എന്തേലും ഞാൻ പിടിച്ചു തരട്ടെ എന്നിട്ട് പോരേ കമ്മീഷന്റെ കാര്യം ചർച്ച ചെയ്യല്.
തെരത്തില്ല നിനക്ക് അച്ചാറ് തന്ന് ഞാൻ തീർക്കും.
ഉംഹ് എന്തായാലും ഇവിടെ ഇവിടെ ഞങ്ങക്ക് അച്ചാറ് പോരെ ഞങ്ങക്ക് അതാ ലാഭം പൈ. ഇവിടെ ഞങ്ങള് കോരി ഇട്ട് തിന്നുന്ന ടീംസാ. വേണോങ്കിൽ പറഞ്ഞോ. ആഹ് എന്താലും വേണോടാ. എന്തായാലും വേണം ഞാനിപ്പോ അമ്മയോട് ചോയ്ച്ചിട്ടെ ഈ മീനച്ചാറിനൊക്കെ നമ്മൾ നേരത്തെ ഓർഡ. ഡർ തന്നങ്കിലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെയോ ആഹ് തീർച്ചയായിട്ടും ഞാൻ ലിസ്റ്റ് ഇട്ടേക്കാം.
ആഹ്.
എന്തായാലും അമ്മയോട് ചോദിച്ചിട്ടേ മീനച്ചാറൊക്കെ നിങ്ങൾക്ക് തോനേ ഓർഡർ മീനച്ചാറിൻ്റെ. കിട്ടുന്നേന്റെ അന്ന് എന്നോടൊന്ന്. പറയണേ ങ്ങട്ട് ഇപ്പൊ ഞങ്ങക്ക് വേണ്ടി മാത്രം ഇച്ചിരി ഉണ്ടാക്കാൻ പാടല്ലേ.
വാങ്ങിക്കും അങ്ങനെ ഇപ്പോ വല്ല എല്ലാവർക്കും കൂടെ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ചെലർക്ക് ടേസ്റ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടെടി ചെലര് പറയും എരിവീണ്ട് നോക്കണം. ചെലർക്ക് എരിവിച്ചിരി കൂടുതൽ വേണം അങ്ങനെയൊക്കെ പറയെങ്കിൽ. ഉള്ളവർക്കെ ചെലർക്ക് കുരുമുളക് കൂടുതലിടണം ചെലർക്ക് കുരുമുളക് കുറച്ച്.
എരിവും പുളിയൊന്നും ഇല്ലാതിരിക്കുമ്പോ അവർക്ക് തോനോയെക്കെ വേണ്ടി വരും
ആഹ് അങ്ങനെണ്ട് അപ്പൊ നമ്മുക്കത് പിടിക്കത്തില്ല എല്ലാർക്കും സെപ്പറേറ്റ് ചെയ്യുന്ന ന്നല്ലാ. .
ഞാൻ ഉദ്ദേശിച്ചത് ന്ന് വെച്ച്കഴിഞ്ഞാൽ വീട്ടില് ഇപ്പൊ നിങ്ങൾക്ക് ഒന്നിച്ചിരുമ്പോ അത്ര ലാഭല്ലേ ഇങ്ങനെ എല്ലാം കൂടെ തോന്ന ഓരോന്നും വേടിക്കേണ്ടല്ലോ ഉം അത് കൊഴപ്പ.
കൊഴപ്പല്ല അപ്പ എത്രയാലും ക്വാണ്ടിറ്റിന്ന് മാങ്ങിക്കണം
ആഹ് നീ എന്തായാലും ഞാന് ഇടാം ന്ന്ട്ട്നീ എനിക്ക് റേറ്റും കൂടെ എത്രാന്ന് വെച്ചാ പറയാട്ടോ
നീ അമ്മയോട് പറയണേ കേട്ടോ
ആഹ് ഞാൻ പറഞ്ഞേക്കാം. എന്താ ഞാന് ന്ന്ട്ട് പറയാം അവളന്നോട് രണ്ടാ്ച പറയാത മറച്ച് വെച്ച് എന്നും ഞാൻ
ഓഹ് നീ ഇത് ഇതുവരെ വിട്ടില്ലേ നീ അമ്മയോട്
പിന്നെ അമ്മയ്ക്ക് അറിയാം നിന്റെ ദുഷ്ടതൊരക്കെ
ഉം ഞാനിത് മനപ്പൂർവം പറയാഞ്ഞതല്ലടി ഇതിന് പുറവേയായിരുന്നു. നല്ല നല്ല പണിയായിരുന്നു തുടങ്ങിയപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല.
എല്ലാലും ഊണൊക്കെ ണ്ടായേനേ നല്ല സക്സസ് ആകും. എന്താ അച്ഛൻ സഹായിക്കുവോ?
അച്ഛൻ വീട്ടി നിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും
ആഹ് അല്ലെങ്കിൽ നമ്മുടെ ഏഹ് നല്ല പ്പ എല്ലാരും വീട്ടിലൂണിന് ഭയങ്കര ഡിമാൻഡ് ഇപ്പൊ
ആഹ് നല്ലത് കിട്ടുമ്പോ എല്ലാരും തെരഞ്ഞ്
രണ്ട് കറി ഉണ്ടെങ്കിലും അവരെല്ലാരും സന്തുഷ്ടരായിട്ട് കഴിക്കുന്നവരാ
നമ്മക്ക് എന്നും കഴിക്കുമ്പോ അതിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും
അതൊക്കെ നമ്മളല്ലോ ഹോസ്റ്റലിലോ എങ്ങോട്ടോലോ ഒക്കെ ഒന്ന് മാറിയിരിക്കണം. ഒന്നും വേണ്ട കല്യാണം കഴിച് വിടുമ്പോഴായാലും അറിയാം അമ്മേടെ ചമ്മന്തിയുടെ ആയാലും ചോറിന്റെ ആയാലും ചോറിന് വരെ എന്തൊരു പ്രത്യേ. പ്രത്യേക ടേസ്റ്റാ
ഉം അമ്മക്ക് അല്ലെലും നല്ല ടേസ്റ്റ് നീ കണ്ടിട്ട് കഴിച്ചിട്ടില്ലേ കോളേജ് കൊണ്ട വരുമൊ അച്ചാറൊക്കെ നല്ല ടേസ്റ്റ്
ഞാൻ അന്ന് ഒരു ആവു പോലെ പറഞ്ഞില്ലേ നിങ്ങളടെ അമ്മയോട് പറയേ അച്ചാറ് കമ്പനി തുടങ്ങാൻ
അതാ അങ്ങനെ നിന്റെ നാക്ക് അറൻ പറ്റി
ആ എന്തായാല് നല്ല അത് പിന്നെ അച്ചാർ നീ പറഞ്ഞ കണക്കെ ഇപ്പൊ ഇന്ന് മേിച്ചവര് നാളെ മേടിക്കത്തില്ലോ അന്ന അച്ചാറിന് അതിന്റേതായ സമയമുണ്ട് ഓരോത്തര്ക്ക് ഒക്കെ വേണ്ടത് പിന്നെ ഊണാകുമ്പോ എല്ലാ ദിവസത്തെ നീതി ആവു അല്ലോ കയ്യില്
അതുകൊണ്ട് ഊണും തുടങ്ങിയത് അച്ചാർ എല്ലാരും വാങ്ങിക്കത്തില്ലല്ലോ എന്ന് ഒന്നും
ഉം അച്ചാറിനൊക്കെ വേണെങ്കി അച്ചാറിന്റെ സമയയാവുമ്പോ ചെലപ്പോ എന്നും കൊടുക്കുമ്പോ പിന്നെ ഊണ് ഇല്ലാതിരിക്കാനും പറ്റത്തില്ല ഞായറാഴ്ച്ച ഉണ്ടോ ഊണ്
അന്നില്ല അന്ന് വർക്കിങ്ഡേ അല്ലല്ലോ
ആ അല്ലേലും അല്ലാന്ന ഇല്ല പിന്നെ ഈ ഓരോ ഈ കൂലിപണിക്കൊക്കെ വരുന്ന ഓരോരുത്തരൊക്കെ കഴിക്കു അല്ലോ അവർക്കൊക്കെ അതല്ലെ ലാഭം മറ്റ മറ്റേ ഹോട്ടലിനെ കാട്ടിലും വിലക്കുറവും അല്ലിയോ വീട്ടിലെ ഊണ്
ആഹ് ആന്ന്
എന്നിട്ട് അവരൊക്കെ കഴിച്ചോളൂ
ഉം
ഓക്കെേടാ എന്നാ ശരി എന്നാ നീ കിടന്നോ എന്നാ
ആഹ് ഓക്കെ